ആ
അസ്സലാമു അലൈക്കും
എന്തൊക്കെ വിശേഷക്കേ
ഏഹ്
ന്തൊക്കെ വിശേഷങ്ങള്?
നല്ലത് ചെറ്യെ ചെറ്യേ കുട്ട്യെൾ ണ്ടോ അൻക്ക്
ഓന്റെ പൊതിരേക്ക് നല്ല ക കുട്ട്യായിരുന്നീഞ്ഞി ഇപ്പൊ വെച്ക്കാണ്ട് ക കെ എന്തൊക്കോ പറഞ്ഞിക്കാണ്ട് കരച്ചില് കരച്ചിലല്ലേ പർഞ്ഞോണ്ട്രിക്ക അതൊക്കെ പിന്നെ ആഹ് ഇന്നലെ മിനിയാന്നൊക്കെ ണ്ടായിര്ന്ന്
ഹും
ങ്ങകിൽ അൻക് ഇല്ലായിരുന്നോ
ആഹ് ണ്ടായിര്ന്ന് ഞാൻ മോം പത്തൊട്ത്ക്ണ് അന്ന് മുതല്
പത്തരെടുത്തില്ലേ ഉം എടേ മക്ളൊക്കെ എടേ
മക്കളൊക്കെ ആടെ ണ്ട്
ന്താ പഠിക്കണോ?
ആഹ് പഠിക്കാനാണ് മ്മ പർഞ്ഞിട്ട് വിടാ ഞാങ്‌ ക്ക് ചീത്തേട്ടിരിക്കാണ് ഞങ്ങള് പിള്ളേര് പഠിക്കൂല അതാണേ ഇവിടെ മദ്രാസിൽ സലാത്ണ്ട് ബലെ പൾ ഇവരെ മദ്രസിലേ സലാത്ത്ണ്ട് അയ്ന് പോവാതായ്ട്ട് ഇമ്മാക്ക് ദേസ്യം പുട്ച്ച്ക്ക്ണ്
ആഹ് ആഹ് അപ്പമ്മ ചീത്തർഞ്ഞ് ഇങ്ങളെ ചീത്തർഞ്ഞോ ഞാ ന്നെ ചീത്തർഞ്ഞു ഓ
ആഹ് ഇവര് പോവായിട്ട് ഇവര് ഇവരെ കൊണ്ട് ഞങ്ങക്ക് ചീത്തേക്കും
ഓരെത്ര ആൾക്കാര്ണ്ട് മക്കള്
രണ്ടാളാണ്
ആഹ് ആഹ് ആഹ് പിന്നാരാള്ളെ പിന്നെ ആരെക്കെള്ളെ ഞങ്ങള് പിന്നെ അന്റെ ആരാള്ളത്
ഇഞ്ഞ് ന നാത്തൂമാര്ണ്ട് ന ഒര് നാത്തൂന്
മുത്തച്ച്യോ എളച്ച്യോ ആരെങ്കിലുണ്ടോ
ആഹ് അവ്ടെ ഇന്റെ കല്യാണം കയ്ച്ചാേട്ത്ത് എളച്ച്യേള്ണ്ട് രണ്ടാള് ഉം
ഉം
രണ്ട് അവര്ക്കും ഒക്കെ രണ്ട് കുട്ട്യേള് ഇൻക്കും ഒക്കെ അവര്ക്ക് മൂന്നാക്കും രണ്ടീച്ചെ കുട്ട്യേള് പിന്നെ ബടിം എൽ രണ്ടീച്ചെ കുട്ട്യേള്
ആഹ് ആഹ്
ആഹ്
എല്ലാരും കൂട്യാ മ്ക്ക് മൂന്നാള്
മൂന്നാള്ണ്ട്ലേ പെണ്ണും ആണാ?
കുട്ടി പിന്നെ രണ്ട് പെങ്കുട്ട്യേള്
ഏഹ് വല്ല്യെ കുട്ട്യേളാ
ആഹ് ഒരാള് അഞ്ച്ല് ഒരാള് നാൽല് പിന്നെപ്പം ചെർതിന്പ്പം മൂന്ന് വയസ്സാകാനായി
ആഹ്
ഉം പിന്നെന്തെക്കേ ഏഹ് എന്താ ഭക്ഷണൊക്കെ റെഡ്യോയോ രാത്രിയത്തേക്ക്ള്ളെ
ന്ന് അയിലെണ്
ആഹ് ഞാ പോവ്ണ്ട്
ഉമ് നിങ്ങക്ക എന്തിനാ ന്ന് മീന്
മത്തിയേനി മത്തി
ഇന്നല്ലെ മത്തിയിരുന്നേ ഈ മത്തി എന്നും കിട്ടുമ്പോള് പഞ്ഞി ണ്ടായിട്ട് പാ അരില്ല പക്ഷെ മ ഈ മത്തിക്ക് ആരാണ് അണാക്കല് കൂടല്ലേ
ആഹ ചില മത്തി ഒന്നോ രണ്ടോ മത്തിട്ടല്ല രസമുള്ള ഇത്ണ്ട് പിന്നെ
അക്ക കോലമത്തിയയിച്ച് ആര ഇങ്ങാണ്ട് മത്തി ഉം
വ അതന്നെ അയിലൊക്കെറിച്ച അല്ല പെച്ചും ചെയ്് ഉ ഞങ്ങക്ക് ഇവിടെ ഞങ്ങളെ മിറ്റത്തേക്ക് വരും കൊലായിട്ട ഉം രാവിലെ വരും ഗണി പരു ഉ അപ്പൊ സുഖാണ് എന്താളുണ്ട്
ആഹ് ആഹ ആര്ടുന്നാല നല്ലതുപോലെ ഇടുന്ന് വാങ്ങമായിരിക്കും
ആഹ് ഒരാരാള് പിെ ഭാാം കൊടുത്താനായിട്ട് വരില് സോവാ നമക്ക് കുട്ടാ നേത്ത വക ഒരാളട്ടാ
ആഹ ആ
ഉം അതാണ് പിന്നെ നേരത്തെ വരും അപ്പൊ നേരത്തെ വരുന്ന ആളെ ഇത്തന്ന് പേടിക്കും അപ്പൊ ഞുക്ക് നേരത്തെ ചെയ്യണ്ടാ
ആഹ് ആ നമ്മെ പണി കഴിെ ഈ ഉച്ചൊക്കെ മീൻ കിട്ടിയത് വന്നപ്പോെ കുളിക്ക വ മത്തിയല്ലേ വേക്കാനറിയില്ലല്ലോ
ആഹ ആഹ
പിന്നെ അത അ ഇല്ലയ എക്ക് ഞാൻ പയറ് എന്ത് പയരുട് ഉപ്പരി വെക്കാന്
ആയത ആതരൊക്കെയുണ്ട്
അപ്പണ്ട് അമ്മ ഉണ്ട് മൂന്ന് കുട്ടികള് ഭർത്താവക്ക നാട്ടിലുണ്ട്
ല്ല ഒറ്റക്കല്ലേ നട്ടമാരുണ്ടോ
ആ ഉണ്ട് മൂന്നാളുണ്ട്
നാട്ടുമാരില്ല എനിക്ക്ി ഇവിടെ ആങ്ങുടെ പെണ്ണുങ്ങളുണ്ട്
ആ ആഹ അവരങ്ങനെ ആക്കമാരുണ്ട്ല്ലേ ആഹ ആ ആഹ് ആ അ വലത
അ
ഇളച്ച മുത്തിച്ച് അങ്ങനെ വ
ആ അലക്ഷം മുത്തച്ചങ് അവ മാത്രേ ഉള്ളൂ പിന്നെ നാപ്പമാർല്ല പങ്ങമാരി ഇല്ലാായിരിക്ക ഉം മൂന്നാംകട്ടികളങ്ങ മാത്രം ഉം ഇവിടെ പിന്നെ ത്തത് ആ ഇക്കാക്കിയിരുന്നു പിന്നെ ഞൻ രണ്ടെണ്ണം താഴെ ആാണ് എത്തിയള
ഉം ഉം ഉം
പ്രായനിത്യം
ഉ ഉ
നിതക്കെ ഒരാളാ പുതിയങ്ങാടി അതള ചിക്കന ഏ പു ഇവിടക്ക് എന്താ കരിമല എന്ത സ്ഥലം പത്തമ്പാട്ന്നരു സ്ഥലം
ആഹ് ഇന്നെ അറിയില്ല
ആഹാ എന്റെ പേര്വിടെനെ
ആ മലപ്പുറാണ്
ആഹ
നോബോറ്റിനി ലേസം കഫകെട്ട് ണ്ട്
ആഹ് ആഹ് അതി കൂടിയോ
ഉമ്
കൂടുതലായോ നോബോറ്റപ്പം ആഹ് ആഹ്
ഇന്ന് ഞാന് ഈ കോളേനെ ചെയ്തിട്ട് ന്ന് ഞാൻ തീരെ കോള ചെയ്തിട്ടില്ല.
വീട്ടിലാവും
ഇന്ന് സൈര്യം കിട്ടിട്ടില്ല ന്ന് ഞക്ക് ചക്കന്മാര് സ്കൂൾക്ക് പോവാഞ്ഞ മ്മാക് ട
ആഹ് ആഹ്
ഇസ്കൂളും മദ്രസൊന്നു ഒഴിവാകുന്നെ ഇഷ്ടല്ല ആഹ് ആഹ് എന്നാലെ അങ്ങനത്തെ പഠിപൊന്നും ല്ല ചക്കന്മാർക്ക്
ആഹ് ഇന്നപ്പോ ശനിയാഴ്ചാ അവധി എടുത്തതായിരിക്കൂല്ലേ ഇവിടായപ്പോ
അല്ല ഞാന് ഞാൻ ഇവടത്തന്നേ നെ വീടുണ്ടാക്ക ഉമ് ഇന്റെ വീടി ആഹ് ഇന്റെ പേരന്റെ അവിട ഉമ് ഞാൻവിടത്തെ ഇജി രണ്ട് എളച്ചയാളന്ന എന്ത് രണ്ടെളച്യാളാ പിന്നെ അപ്പൊ അവര് അവിടെണ്ട്. പിന്നെ ഒരാള് പിന്നെ ഒരളെച്ചൻ മര്ച്ച്ക്ക്ണ്.
ഏഹ് എങ്ങനെ?
ട്രെയിൻ തട്ടി മര്ച്ചതാ.
ഏഹ്
ഉം ഓൻ അങ്ങട്ട് കട്ന്നപ്പളേ എളാപ്പാന്റെ കട്ന്നതാണ്. രാവിലെ കാൽചായട്ച്ച്ങ്ങാണ്ട്.
ഏഹ്.
ട്രെയിൻ വന്നിട്ടേ ട്രെയിൻ നല്ല തട്ടിട്ട്യ ഇടിഞ്ഞ് അങ്ങട്ട് തട്ടി ട്ടതാ തോന്ന്ണ്ട്. കല്ല്മ്മക്ക് ആ മറ്റേ കല്ല് ഇണ്ടാവൂലേ ആഹ്. ചെങ്കല്ല് അയ്മക്ക് അയ്മക്ക് വീണതാ.
തലട്ച്ചിട്ട്ണ്ടാവും.
ഉം അപ്പൊ തൽച്ചോറ് എളകിതായില്ലേ. അപ്പൊ അത് പെട്ടന്നെന്നെ മെര്ച്ച് ഉം.
ശ്രദ്ധിക്ക ശ്രദ്ധിക്കാതോരോ
അങ്ങനെ ഫോണ് കൈയില് വെച്ച് നിന്ന്ട്ടുണ്ടാവും. രാവിലെങ്ങനെ നടക്കാർങ്ങുമ്പോളേ. എളാപ്പ ആ മൂന്നൊല്ല രണ്ടല്ലം പോരായി. മൂന്നെല്ലം പോലെ ആയിട്ട്ണ്ടാവും. ഓന്ക്ക് ചെറീ കുട്ടിയളാണ്. ഉം മോന് ചെർതാവ്മ്പോളാണ് അവന്റെ മോന് ഏ പാല് കുടിക്ക്ണ പ്രായാ.
ഏഹ്.
ഉം ഉം ഒന്ന് പിന്നെ ന്റെ മോന്റെപ്പൊള്ളാണ്. ഉം ഏഹ് അങ്ങനെ
പിന്നെ മയ ണ്ടപ്പോ അവടെ
ഇല്ല മയല്ല ഇന്ന് അങ്ങനെ പെയ്തിട്ടില്ലല്ലോ ലെ മയ ഇന്ന് വെയ്ലാണേ
കൊറെ ദിവസായിട്ട് പ്പൊ നല്ല വെയിലാ
ആ വെയ്ലെന്നേണ് മഴ പെയ്തിട്ട്ല്ല മഴ പെയ്യാത്തോണ്ട് ഈ ചൂട് ക്ക്ണ്ട്
ആ നല്ല മഴണ്ട് മഴയില്ലല്ല ഇപ്പൊ നല്ല മഴൻ്റെ സമയണല്ലോ ഇപ്പൊ
ആഹ് മഴയും കാറ്റൊക്കെ ഉണ്ടാവന്ന റിഞ്ഞിട്ടേന്ന്
ആ അപ്പൊ അത് ഇപ്രാവശ്യം അങ്ങത്തെ മഴയില്ലല്ലോ
നമുക്ക് ചൂട് കൂടുല്ലാ
ആ തലല്ല് വിയർക്കിണ്ട് വെയില്
നേരത്തെ ഭക്ഷണം കഴിക്കുവാ
നമ്മള് ഒമ്പത് മണിയൊക്കെ ആവുമ്പോത്തേ കഴിക്കും പത്ത് മണി
ആഹ് ഒമ്പണ്യാവുമ്പോത്ത്ന് ലെ ചിലവരൊക്കെ എട്ട് മണി ആകുമ്പോത്തിന് കഴിക്കും
അങ്ങനെ എങ്ങനെക്ക
മ്മാര വീട്ടിലൊക്കെ എട്ടുണി ആകുമ്പോന് ചോറ് ഏസാങ്ക് കൊടുക്കലും ഓല് ഭക്ഷണം കഴിക്കലും കടുക്കലോ
ആ നേത്തെമ്മള് ആദ്യൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പ പിന്നെ കുട്ട്യള് വലുതായലൊക്കെ വൈകി ഒരേ എഴുത്ത് വാഴനോക്കെ ആവുമ്പോഴ് ഒമ്പത് മണിരെ പോവും
ആ നേരത്തെ കിടക്കും ഉം
പിന്നെ എന്തെക്കെ അവരെന്തെ പറഞ്ഞു
നിങ്ങളവിടെ ഒബാണിയാവുലെ ഞങ്ങളോട കാക്കാനൊക്കെ കാത്തിരുന്ന് പതിനൊന്നണി അടെ പതിനൊന്ന് മണിയൊക്കവും ഞങ്ങള്
ഇവിടല്ലേ ങ്ങള് അന്റെ വീട്ടില്
ചിലപ്പോം ഞങ്ങള് ഒർക്ക് വന്നാ ഞങ്ങള് വേഗം കിടന്നുറങ്ങും മറ്റ എന്റെ കാക്ക കൂളിയൊക്കെ കഴിഞ്ഞ് നീ അപ്പളാണ് കൃത്തം
ഉം ഉം ഉം എന്റെ വീട്ടിലില്ലേ ഉം എന്റെ വീട്ടില് അങ്ങനെണ് ഒരുപാട് നേരം
ആ അതെന്നെ ബടെ ഒരുപാട് നേരാവും അത് കുളിയക്കാ കഴഞ്ഞിട്ടൊക്കോണ് ആ അതുകൊണ്ടാണ് നേരം പോവും
പിന്നെന്തൊക്കാ പിനെന്തൊക്കാ
ആ പിന്നെയാ നമ്മള് കുളി ഇപ്പ അടുത്ത് കുടിയിരിക്കല്ല് കഴിഞ്ഞികണാ നയിക്കളെ പടേന് ഇങ്ങനെ പള്ളിക്കകൊന്നും പറഞ്ഞേക്കാൻ പ പറ്റൂല്ല
ഉം നായ്ക്കള് മൊർളാണ്
ആ പ്പൊങ്ങനെ ഭയങ്കര അങ്ങനെ ഇല് ഇണ്ടാവില്ലാത്രോ ഒന്നോ രണ്ടൊക്കെങ്ങനെ എപ്പളെങ്കിലൊക്കെ കാണും
അത് ഞങ്ങളെ അവിടെ അച്ചുമാട്ണ്ട് മ ളെ സുബൈക്കും പിന്നെ നമ്മള് മഹ് രിവിന്റെ സമയത്തൊന്നും പോവാൻ പറ്റൂല നായ്ക്കളാണ് ഒപ്പം പായും കുട്ട്യാളാ അതാണേ ഉം എല്ലണ്ട് ആ നമ്മളെ നമ്മള് ചെൽപ്പങ്കി രാവിലെ വാതിലൊർന്നാ ഞങ്ങളെ മുൻമ്പാത്ത് കട്ക്ക്ണ്ടാവും നായ്ക്കളൊക്കകൂടി മിറ്റത്ത്
കുട്ട്യാൾടെ കൂടെ ചെയ്യും ആകെ പണിയാവും
ആ അതാണെ
പിന്നെ
നല്ലെ ന്ന അന്റെ പെരേക്ക് പോക്കില്ലേ ഇജ്ജ്
ആ ന്നാ ശരിട്ടാ ഞാ വിൾക്കട്ടൊ
ആ ടൈം ആയി ടൈം അയിക്കൂ